ഹലോ
ഹലോ
കേക്കുന്നുണ്ടോ?
ഓ കേൾക്കുന്നുണ്ട്
അവിട മഴയൊണ്ടോ?
ഇല്ലല്ല ഇന്ന് മഴയില്ല ഇന്ന് വെയിലുല്ല മഴയില്ല അങ്ങനെ ഒരു കാലാവസ്ഥയാ
ഇപ്പ ഇവിട മഴ പെയ്തോണ്ടിരിക്കയാ പകലൊന്നും ഇല്ലാരുന്നു ഇപ്പം ഇങ്ങനെ പെയ്തൊണ്ടിരിക്കാ
ഓ അത് ശരി ഇവിടെ പെയ്തിട്ടില്ല പെയ്യും രാത്രിയൊക്കായിരിക്കും
ആഹ് ഇവിടിങ്ങനെ പെയ്തു തൊടങ്ങി ആഹ് ചായേക്കെ കുടിച്ചോ?
ചായ കുടിച്ചിരിക്കാ അങ്ങനെ
ആഹ് പാല് പശൂമ്പാല് വാങ്ങുവാ
ഇല്ല ഇല്ല ഞാൻ പാൽപ്പൊടി വാങ്ങും പാല് ഉപയോഗിക്കലില്ല
ആഹ് ഞാനും പാൽപ്പൊടി വാങ്ങ പാൽപ്പൊടി വാങ്ങലാ പിന്നെ അത് തന്നെ മോനെടുത്ത് തിന്നേം ചെയ്യും
ആഹ് ശരിയ ഇവിടേം അങ്ങനെ തന്നെ അത് എവിട കണ്ടാലും അത് വാരിത്തിന്നും
ഉം കാണുന്നിടത്ത് വെക്കാൻ പറ്റില്ല ആഹ് ഈ ബൂസ്റ്റിന്റെ ഒരു പാക്കറ്റും എടക്ക് വാങ്ങും അതും എടുത്ത് തിന്നും
എല്ലാടത്തും അങ്ങനെന്നല്ലേ
ആഹ് അത് നല്ല ടേസ്റ്റല്ലേ നമ്മുക്കാണേലും പണ്ടൊക്ക നമ്മളും അങ്ങനൊക്കെ തന്നെ അല്ലാരുന്നോ?
അതെ അതെ
ആഹ് കുട്ടികളും പിന്നെ അവരേം കുറ്റം പറയാൻ പറ്റില്ല നമ്മളങ്ങനൊക്ക ചെയ്തിട്ട്
ഞാൻ സ്കൂള് വിട്ട് വരുമ്പോ കൊടുക്കാന്ന് വിചാരിച്ച് ബുസ്റ്റും കുപ്പിയൊക്ക വാങ്ങി വെച്ചാത് പൊടി വാരി തിന്ന് കഴിയും പിന്നെ ഞാൻ വാങ്ങല് നിർത്തി
ഞാനൊരു ചെറിയ പാക്കറ്റാ വാങ്ങാ ഇവനിങ്ങനെ വാരി തിന്നുന്നോണ്ട് പെട്ടെന്ന് തീർന്നാന്ന് വിചരിച്ച് ഞാൻ ഒരു പാക്കറ്റ് വാങ്ങും
ആഹ് ആഹ് ആഹ്
അപ്പങ്ങനെ ചായക്കാത്തിട്ട് കൊടുക്കും
ആഹ് ആഹ്
ആഹ് അവനെ രാവിലെ ചായൊക്ക് എന്തായാലും കിട്ടണം ചായ കിട്ടില്ല കിട്ടാതെ ഭക്ഷണം കഴിക്കത്തില്ല
ഓ അത്ശരി
ആഹ്
ഇന്ന് ലീവായിരിക്കല്ലേ മക്കക്ക്‌
എന്തോ ആഹ് ഇന്ന് ലീവാ
ആഹ് ആഹ്
ശനിയാഴ്ചയല്ലേ ഇനീ നാളെ പള്ളിൽ ഇതുണ്ട് വേദവാടമുണ്ട് നാളെ
ഓ അയ്ശരി രാവിലെ പോവോ
രാവിലെ ഏഴുമണിയൊക്കെ ഏഴേമുക്കാൽ പിന്നെ ഉചേക്കവും വരുമ്പോ
ആഹ് ആഹ്
ഉം അങ്ങനെ കുറച്ച് സമയം എടുക്കും പിന്നെ അങ്ങനെ അവിടെ അടുത്ത് എന്റെ ചേട്ടയുടെ തറവാടുണ്ട് അങ്ങോട്ട് പോകും അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ വരുള്ളൂ അവൻ
ഓ അയ്ശരി
അവരെ പിന്നെ അവിടെ